നമസ്കാരം,
ആഹ നമസ്കാരം.
ആ സ്കൂൾ ജീവിതം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
സ്കൂൾ ജീവിതക്കെ നല്ല രസ ആ ആഹ നല്ല രസായിരുന്നു. കാര്യം ആഹാ
ഇഷ്ടപ്പെട്ടാ സ്കൂളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരാരാ?
സ്കൂൾള് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകര്, എനിക്ക് മാക്സ് ടീച്ചറിനെ ഭയങ്കര ഇഷ്ട്ടായിരുന്നു, സാറെ -
ഉും.
പിന്നെ, ഒരു ഡ്രോയിങ് മിസ്സ്‌ന്നയിരുന്നു,
ഉഹ് വര വര വരണ് അതെ, വര നമ്മുടെ ഒരു വിനോദ ആണല്ലോ, അതുകൊണ്ട്.
അതെ, ഉും
അതുകൊണ്ട് വരെയുള്ള അധ്യാപകനെയാണ് ഇഷ്ടം, സ്കൂളിൽ തയ്യലൊക്കെ ഈ തയ്യ് ഓരോന്നൊ ഒണ്ടാക്കാൻ പഠിപ്പിക്കേലെ നമ്മളെ, ഈ കൈത്തറി അതൊക്കെ പഠിച്ചിട്ടുണ്ടോ?
കൈത്തറിയൊന്നും ഉണ്ടായിരുന്നില്ല, ഈ മറ്റേ തുണി കൊ- തുണീല് ഹാന്റ് എംബ്രോയിഡറി പിന്നെ, ആ പിന്നെ വേറൊരു സാനം ഒണ്ടല്ലോ
ബ്രോഡ്രി ന്ന് ഇംഗ്ലീഷ് വക്കാ കൈതറീന്നാണ്.
ആഹ് തുന്നലും പിന്നെ ആ ഇതുല്ലേ, എന്താണ്, പൂക്കളൊക്ക നമ്മള് ഇണ്ടാക്കണം അതും പിന്ന നമ്മുക്ക് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ആ, ശംഖ് ന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടൊണ്ടോ? ശംഖ്
ആഹാ
അത് ഞാൻ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് വീട്ടില് ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വീട്ടില്- ആ വലിയൊരു പെട്ടിയൊണ്ട്, അതിനകത്ത് കയറ്റി ചില്ലിന്റെ. അതിനകത്ത് കയറ്റി വെക്കാൻ വേണ്ടി ചെറുതിലേ മുതലെ ഉണ്ടാക്കി ഉണ്ടാക്കി ശീലായിട്ട് അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എന്നാ അതുകൊണ്ട് ഞാൻ പല സാധനങ്ങളും ഉണ്ടാക്കുന്നത്, ഗണപതിനെ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ശഖ്‌കളുകൊണ്ട്.
ശംഖുള്‌ വെച്ച്. ശംഖകള്‌ വെച്ച് അതെങ്ങനെ ഉണ്ടാക്കുന്നെ?
ആ ഒരു വലിയ ശംഖില്ലെ അനെ കുടവയറി ആവില്ലെ ഉരുണ്ടിരിക്ക ഒരു, ഒര് ചിപ്പി അത് വെക്കും അന്നിട്ട് ചെവിടെ അവടെ ഈ കക്കയില്ലേ കക്ക ഇറചീടാ,
ആഹ് കക്കായുടെ കക്ക സൈഡിൽ ഇങ്ങനെ പാള പോലെ വെക്കും.
പിന്നെ കുഞ്ഞുതിനെ നീണ്ട ഒരു മൂക്ക് നീണ്ടൊരു കക്കൻ്റെ മൂക്കുപൊലെ അങ്ങനെ അതിനകത്ത് ഞാൻ വരക്കും. വരക്കാൻ വരക്കാനൊക്കെ അറിയാണ് അങ്ങനൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും. കാണാനായിട്ടാ അ ഇടുത്ത് വെച്ചാല് കാണാൻ ഭംഗിയുണ്ട് പിന്നെ മുള ഇല്ലേ മുള.
ആ
മൊളയുടെ ഒരു ആ മൊള വീട്ടന്റെ തൊട്ടപറത്ത് മൊളയ്ണ്ട് അപ്പൊ ആ മൊള വെട്ടി വട്ടി അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി മറ്റാ ഇതാക്കി അതിനെ നല്ല ശരിയാക്കി എടുത്ത് പോളിഷ് ഒക്കെ ചെയ്തെടുത്ത് എടുത്തിട്ട് അതുകൊണ്ട് ഞാൻ വീട്ടില് എന്തെങ്കിലും ഇട്ട് വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ടാക്കും. ഭംഗില് പൂവൊക്കെയിട്ട് മറ്റേ തൂക്കണ രീതി.
ആ അതെ അതെ അതെ നമ്മള് ഈ എന്താ
പിന്നെ ചെരട്ടയില്ലേ ചെരട്ട ചെരട്ട ക്ലിപ്പൊക്കെ ഉണ്ടാക്കാനറിയാ മുടി വക്കണ സധനങ്ങളൊക്കെ ണ്ടാക്കാനറിയാം
ആ വട്ടത്തില്‌ വട്ടത്തിൽ വെട്ടിയിട്ട്
യാക്ക്
നമ്മള് സ്കൂളിൽ പഠിച്ചപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്താ എന്തായത് വിഷയം സ്കൂളിൽ പഠിക്കുമ്പോ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊ ഒരു വിഷയം
എനിക്കൊ എനിക്ക് കണക്ക്
കണക്ക് മറ്റേ നമ്മുടെ സിനിമയിൽ പറയുന്നത് ബപ്പ് ബപ്പ് ബപ്പ് അപ്പ അങ്ങനത്തെ കണക്കാണോ സാധാരണ കണക്കാണോ ഇഷ്ടം
അല്ല നമ്മള് ഏ ഏങ്ങെനെ ഞാൻ ചെറുപ്പം ഒന്നാം ക്ലാസ്സില് മുതൽ പട്ടിക പടിക്കണതാണ്. ഒന്നാം ക്ലാസില് പഠിക്കുമ്പോ ടാലി എല്ലാ ചേച്ചിമാരെ പഠിപ്പിക്കണതൊക്കെ കണ്ടിട്ടുണ്ട്.
ആ ഒന്ന് ഒന്ന്
അപ്പ അല്ല ഗുണ് ഗുണന് ഗുണനം ഗുണികണല്ലേ അതിന്റെ പട്ടിക അത് ഞാൻ നേരം പത്ത് വരെ അറിയായിരുന്നു ചെറിയതാ ക്ലാസൊക്കെ പഠിക്കുമ്പോ.
ഉം അത് ശരി അതൊക്കെ ഞങ്ങൾക്കും അറയാം ഞങ്ങൾതൊക്കെ പഠിച്ചു കണക്കെ അവലൊക്കെ പട്ടികളെല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷെ എനിക്ക് വേറെ കണക്കിഷ്ടമാണ് പക്ഷെ എങ്കിലും ഇതൊരു കൂടിയ കണക്കുകൾ പറ്റില്ല ഗുണിക്കാനും ഹരിക്കാനും അല്ലെങ്കിൽ അങ്ങനെ കുറയ്ക്കാനും കൂട്ടാനും ഈ നാല് കാര്യങ്ങൾ മാത്രേ അറിയൊള്ളൂ.
എനിക്കിഷ്ടം ഇങ്ങനെ നമുക്കൊരു സീരീസ് വരില്ലെ കൊറച്ച് ഇങ്ങനെ കൊറേ നമ്പേഴസ് വരും നമ്പറില്ലെ, കൊറേ അങ്ങനെ അക്കങ്ങൾ വരും അത് നമ്മളോട് പറയും ആദ്യത്തെ അക്കം കണ്ടു പിടിക്കാനൊക്കെ പറയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ ആ എന്താണ് ആഹ് മയ ഒര് കൊറയ്ക്കൽ ചിഹ്നവും കൂട്ടൽ ചിഹനവും ഇട്ടിട്ടുള്ള കുറച്ച് സംഖ്യകൾ ഉണ്ടാവും.
അവരടത്ത് കൂട്ടണം വേറെ ഒരിടത്ത് കുറയ്ക്കണം പിന്നെ ഗുണിക്കണം പിന്നെ ഹരിക്കണം
ആ, അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടവാ അതെ ഇക്ക് ഭയങ്കരഷ്ടാണ് അഹ് എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടല്ലാത്ത ഒരു സബ്ജ ഒരു ഇതൊണ്ട്. കണക്കില് ലോകരിതം അതെനിക്ക് ക ഇല്ലേ ഇല്ലായിര്ന്ന് ട്ടണെങ്കില് ആ സാനം വങ്ങ ഞൻ എല്ലാം ഫാൻ്റെ അറ്റം വരെ ചെയ്തു നോക്കും അന്ന്ട്ടെ ഏറ്റ അവസാനത്തെ ഉത്തരം മാത്രം ഞാൻ എഴുതത്തില്ല.
ആ ആ
ഇൻക്ക് അതെന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞൂടാ ഒരു പേപ്പർ ഇണ്ട്, നോക്കിട്ടൊക്കെയല്ല അത് എഴുതണത്.
ആ അതെ ലോകറ്റ് ഇതൊക്കെ ഉണ്ട്.
ആഹ അത് മാത്ര ഉള്ളായിരുന്നു
സൈനന സൈൻ സൈൻ സൈന്റ്റ കോസ്റ്ററ്റ കോസ്റ്ററ്റ
അത് എന്താണെന്ന് ന്നെ അത് നമ്മക്ക് എട്ത്തെ അതെന്നെ എന്താന്നറിഞ്ഞുടെ പിന്നെ
എനിക്ക് മലയാളം ഏ വിഷയത്തില് എനിക്ക് ഏ ഭാഷകളിൽ മലയാളമാ ഇഷ്ടം പഠിക്കാനായിട്ട്
എനിക്ക് ഹിന്ദി ആയിരുന്നു ഇഷ്ടം ആഹ
ത്ത്നോക്കിയായിരുന്നു പക്ഷേഅന്ന് ഒത്തിരിപഠിക്കാൻ പറ്റി
പക്ഷെ എനിക്കും ഞാൻ മലയാളം വരുന്നില്ലല്ലോ മലയാള അല്ല ടുത്തത്
അല്ലയിരുന്നു അമ്മള് പത്താം ക്ലസ് വരെ പഠിച്ചപ്പോ മലയാളമാണല്ലോ പഠിച്ചേ
ഇല്ല ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു അപ്പ സെലകട് ഏതാണ് തിരഞ്ഞെടുക്കായിരുന്നു ഭാഷകള് അപ്പ മലയാളം ഉണ്ടായിരുന്ന് ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ് ഒരു മലയാളം ഉണ്ടായിരുന്നു അതല്ലാണ്ട് പിന്നെ നമ്മക്ക് ആദ്യമേ ഒരു അഹ് ഞാൻ ഹിന്ദി എടുത്തെ ആ പിന്നന്ന് മലയാളം നമുക്ക് അറിയാവുന്ന ഭാഷയല്ലെ നമുക്ക് അറിയാൻ പാട്ള
എല്ലാം മലയാളം അങ്ങനല്ല ആ ആ അത് പഠിക്കേണ്ട അത് തന്നെ പക്ഷെ അല്ല അങ്ങനെയല്ല ഈ മലയാളം നമ്മള് സംസാരിക്കുന്നത് അല്ല ഭാഷ
ഉ തൊടക്കത്തി ലീവ ചെറിയ ക്ലാസി പഠിക്ക്മ്പഴൊന്നും എനിക്ക് എഴുതാനൊന്നും അറി യാൻ പാടില്ല എനിക്ക് എനിക്ക് എനിക്ക് മലയാളം ഒട്ടും എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ ച്ചിട്ടില്ല ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദിയാണ് പഠിച്ചേക്ക്ണത് അപ്പൊ അതുകൊണ്ട് അതെനിക്ക് എഴുതാൻ എന്ന് വെച്ചാ എന്റെറെ ക്ലാസ്സിൽ മലയാളം ഇല്ലായിരുന്നു അതുകൊണ്ടാ ആ ഞാൻ ഗുജറാത്ത് ഫിൽസിന്റെ ക്ലാസ്സിലാണ് പഠിചെ ഹിന്ദിക്കാരുടെ വിഷയവും ഇല്ല അപ്പ ഞ
അത് ശരിയ
മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുമ്പോ എനിക്ക് മലയാളം ഇല്ലായിരുന്നു
ആഹ അപ്പ ഗുജറാത്തി അറിയാവോ ഗുജറാത്തി
പിന്നെ ഗുജറത്തിന്റെ ലെറ്ററൊക്കെ എയ്താ ലെറ്ററക്കെ കണ്ടാ മനസിലാവും വായിക്കൊക്കെ ചെയ് പക്ഷെ എഴുതാനറിയത്തില്ല ഹിന്ദി അറിയാം
ഉം മാർവാടിയാ മാർവാടി ഗേൾസ്
ഉം പിന്നെ അവര ഇവര് മല മലയാള പി ഞാൻ പഠിക്കനത് എനിക്ക് മലയാളം അറിയാം കാര്യംന്നച്ചാല് ് ഞങ്ങള് വേറെ ഇതൊരു ഇതെടുത്ത് പഠിക്കുന്നത് മലയാളമാണ് അപ്പൊ മമ്മിയാണ് വീട്ടിലിരുന്ന് ക്ലാസ് പറഞ്ഞൊക്കെ തന്നെ മലയാളം പഠിക്കണതിന്റെയൊക്ക
ഞൾ അക്ഷരങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു ഞാൻ എഴു പിന്നെ ചെറിയ ആറാം ക്ലാസ് ആയത് മുതൽ പിന്നെ മലയാളംണ്ട് വിഷയം
ഹഹ ഹ ഹ
ായിരുന്നു പിന്നെ ത്തിലായിപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാമായിരുന്നു അപ്പൊ ഞാൻ ഹിന്ദി എടുത്ത് മലയാളം എടുത്തില്ലേ
എടുത്തില്ല
ഉം അങ്ങനെ അപ്പൊ ഇന്ത്യയായിരുന്നു പിന്നെ
പക്ഷെ ഞാൻ നോക്കിയിട്ട് മലയാളം നമ്മള് മലയാളം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളള്ളവരുണ്ന്നാ
ഇല്ല, നമ്മ നല്ല സുഖാ മലയാളം പഠി
അങ്ങനെയല്ല, മലയാളം ഭാഷ പഠിക്കാനല്ല പറഞ്ഞ അതിൻ്റെ അർത്ഥങ്ങള് വ്യാകരണം പടിക്കാൻ മലയാളത്തിൻ്റെ വ്യാകരണം
പ്ലസ് ടുവിന് എടുത്തപ്പ പ്ലസ് ടുവിന് വന്നപ്പോ ഞാൻ മലയാളാണ് സെ
പ്ലസ്ടൂ അർന്നോ പ്ലസ്ടൂ ആണോ പ്രീ ഡിഗ്രി ആണോ പഠിച്ചേ?
ഞാൻ പ്ലസ്ടൂ ആയിരുന്നു.
ആ പ്ലസ്ടൂ ആ ആ അപ്പൊ ശരി ശരി ഞങ്ങളൊക്കെ പ്രീഡിഗ്രിയാ പഠിച്ചേ.
ആണല്ലെ ആ ഞാൻ ടൂ ആണ് പഠിച്ചേത് അപ്പൊ പ്ലസ്ടുവിന് മലയാളോണ് ഞാൻ
ആഹ്‌. ഞാന് എറണാകുളത്തുള്ള മിക്ക കോളേജുകളിലും വന്നിട്ടുണ്ട്.
ആണൊ?
മ്മ് ആ ഞാൻ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാന് സ്പോർട്സിലായിരുന്നു, ഓട്ടം ഓട്ടവാരുന്നു.
ആ അപ്പ എന്റെ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും കാര്യം ഞാൻ റിലേ യിലുണ്ടായിര്ന്ന ആളാണ് ഓട്ടത്തില് പിന്നെ മറ്റേ ഷോർട്ട്പുട്ടില്
ആ സെൻബോൾസ് സെൻ ബോൾസില്ലേ, സെൻബോൾസ് കോളേജ് ആലുവ സെൻബോൾസ് കോളേജ്. ആ കോളേജില് അവിടൊക്കെ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. കളമശ്ശേരി ഒര് കോളേജില്ലെ? കളമശ്ശേരിയില്.
ആഹ്‌.
പിന്നെ തേവര തേവര കോളേജില്
ഹമ്.
എസ്. എച്ച് തേവരേല് ആർബർട്ടില് ഉം അങ്ങാനൊക്കള്ളത്
ഹമ്.
ആ ന്നാലും അതുകൊണ്ട് ഈ മലയാളം നല്ല ഇഷ്ടം പിന്നെ ചരി വിഷയത്തില് ഈ ചരിത്ര വിഷയങ്ങളാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്.
ആഹ്‌.
ചരിത്രപരമായിട്ടുള്ള അതിപ്പോഴും അതെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനും ചരി ത്രം പുരാണം ഇതൊക്കെ പഠിക്കുന്നതിലാണ് എനിക്ക് താല്പര്യം കൂടുതലുള്ള ഇപ്പോൾ അത്
ആഹ്‌, ഞാൻ എടുത്തത് ഹിസ്റ്റ്റി ആയിരുന്നു.
പ്ലസ് ടൂവിന് ഞാൻ എടുത്തത് പ്ലസ് ടുവിന് നമ്മക്ക് അന്നേരം എടുക്ക് എടുക്കാരുന്നല്ലോ നേ ഇപ്പഴല്ലേ എല്ലാം പഠിപ്പിക്കുന്നത്. പണ്ട് പ്ലസ് ടൂവിന് എല്ലാം പഠിപ്പിക്കൂലായിരുന്ന്, നമ്മക്ക് ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അതാണ് നമ നമ്മളെ പഠിപ്പിച്ചോണ്ടിരുന്നേച്ച അപ്പ അങ്ങനെ എടുത്തപ്പോ പ്ലസ്ടൂന്ട്ത്തത് ഏ ഹ്യുമാനി റ്റീസയിരുന്നു ആഹ് ഹ്യുമാനിറ്റീസായെടുത്തത് അത് കഴിഞ്ഞിട്ട് ആ പിന്നെ ഏ അന്നേരം എടു മലയാളം ഞാൻ എടുത്തു കാര്യം ആഹ്‌ നമ്മളങ്ങനെ ഇട്ടുകളയേണ്ട കാര്യല്ലല്ലോ മലയാളം അപ്പൊ ഞാൻ ആ ലാംഗ ഇത് മലയാളാണ് എടുത്തത്.
മലയാളം പഠിക്കാ
ആ ഞാനും മലയാളത്തിന്റെ ഒത്തിരി നികണ്ടുലൊക്കെ മലയാളത്തിന്റെ നികണ്ടു ഒത്തിരി വലുതാ വലെ വളരെ വലുതാ വളരെ വലുതന്ന് പറഞ്ഞാ ഭാഷാടിസ്ഥാനത്തിൽ നോക്കുമ്പോഴേ
ഉം
ഒരുപാട് മറ്റു ഭാഷകളെ വെച്ച് നോക്കിയാലും സംസ്കൃതം പോലെ തന്നെയാണ് ഈ മലയാളത്തിൻ്റെ വ്യാകരണം. മലയാളം വേണേ നമു ക്ക് നമ്മളിപ്പം നമുക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ടിണം സംസാരിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഭാഷ ഉണ്ടാക്കിയെടുക്കാം സംസാര ഭാഷ, ആ മലയാളത്തില് എന്ന് പറഞ്ഞാല് അകാരം, മകാരം, ഉകാരം, ഇങ്ങനെ ഉണ്ടല്ലോ.
ആ
അങ്ങനെ അത് മാറ്റിയാൽ മതി നമ്മള അതിൻ്റെ നമ്മൾ ഒരു സിസ്റ്റം മാറ്റി ഒരു സിറ്റിഴിഞ്ഞാൽ വേറൊരു ഭാഷയാവും വേറേ ഭാഷന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് മാത്രെ മനസ്സിലകത്തുള്ളൂ നമ്മൾ മലയാള ആയിരിക്കും സംസാരിക്കുന്നത് ആ പക്ഷെ അത് വേറൊരാൾക്ക് കേട്ടതിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലാവില്ല
ഉം നമ്മുക്ക് മനസ്സിലാവും
നമുക്ക് മനസ്സിലാവും അത് എവിടെയാ പഠിച്ചന്ന് വെച്ചാല് ഈ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്തെ
ഉം
കേട്ടിട്ടില്ലേ മാർ തിരുവിതാംകൂർ മാർത്താണ്ടവർമ്മ
ആ കേട്ടട്ടണ്ട്
ആ രാജാവ് അങ്ങനെയായിരുന്നു പണ്ട് രാജാവ് അതായത് രാജകാര്യങ്ങളിൽ രഹസ്യമായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങളിൽ അവര് ഭാഷ മാറ്റിയാണ് സംസാരിക്കുന്നത്
ഓ ഓ ഓ
അവര് തമ്മിൽ സംസാരിക്കുമ്പം ഈ രഹസ്യത്തിൽ ഈ വേറൊരു ഭാഷയിൽ സംസാരിക്കും
ആ
വേറെ നമ്മൾ പൊതുവായിട്ട് സംസാരിക്കുമ്പോ പൊതുവായിട്ടുള്ള ഭാഷ സംസാരിക്കും അങ്ങനെ പഠിച്ചിട്ടുണ്ട്ത് അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു ഇതാ ഒരു സവിശേഷത മലയാളത്തിനുണ്ടായിരുന്നു
ഉണ്ടായിരുന്നു ആ ആ ശരി